കേക്കാവോ?
ആഹ് കേക്കാം കേക്കാം. നിന്റെ കാര്യ ഇപ്പൊ പറഞ്ഞൊണ്ടിരുന്നതേ ഉള്ളു നിന്റെ സ്കൂളിലെ ഫ്രണ്ട്. ഇപ്പൊ വിളിച്ചിരുന്നോയ.
ആണോ.
ആഹ് സ്കൂളിലെ കാര്യം. നിന്റെ ഫ്രണ്ട് നിന്റെ കാര്യൊക്കെ ചോയിച്ച് അവള് വേണെ ഏതൊക്കെയോ പുതിയ കോഴ്സ് പഠിക്കാൻ പോണെന്നോ എന്തൊ ന്തൊക്കെയോ പറഞ്ഞാരുന്നു.
അവളിപ്പോ ജോലിക്ക് പോയില്ലെ, എന്ത് നിന്നെ വിളിച്ചാ ബ്രേക്ക് ടൈമില് വിളിച്ചാ.
ആഹ് അവക്കിപ്പ ബ്രേക്ക് ആണ് അവള് എന്തോ ഇപ്പ ഇൻഫോസിസിൽ വർക്ക് ചെയ്യുവല്ലേ.
ആഹ് അവളന്റെടുത്ത് പറഞ്ഞായിരുന്നു.
ആഹ് അപ്പം എന്തോ വേറെ പുതിയ കോഴ്സ് പഠിക്കാൻ പോണം ന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നു.
അപ്പൊ ജോലി നിർത്തിയിട്ട് പോണൊ അതോ ഓൺലൈൻ ആയിട്ട് പഠിക്കുന്നെന്നാ.
ഇല്ല റിസൈൻ ഇട്ടിട്ട് കുറച്ചും കൂടെ പഠിച്ചതിന് ശേഷം അപ്പൊ വേറെ ജോബില് കേറാലോ. അപ്പൊ അവൾക്ക് ഒരു വർഷത്ത ഒന്ന ഒരു വർഷത്തിൽ കൂടുതുള്ള എക്സ്പീരിയൻസ് ആയല്ലോ.
ആഹ്.
ഉം അങ്ങനെ വേണം നീ എന്തോ കോഴ്സ് പഠിച്ചത്.
ഞാൻ എം ബി എ ആണ് പഠിച്ചത്.
ആഹ് ആഹ് ജോലീ നോക്കുന്നില്ല?
ജോലി ഉണ്ടായിരിന്ന് ഞാൻ ആ എട്ട് മാസം വരെ ജോലിക്ക് പോയായ്രുന്നു അപ്പൊ ഉമ്മച്ചിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വേണോന്ന് പറഞ്ഞു
ആഹ് എക്സ്പീരിയൻസ് ആയോ?
ഹലോ.
എക്സ്പീരിയൻസ് ആയരുന്നോ എക്സ്പീരിയൻസ്?
ആഹ് എക്സ്പീരിയൻസ് ആയായിര്ന്നു ഏഹ്. ആഹ് അപ്പ അവര് പറഞ്ഞ് ഇത് വരെക്കും എനിക് എസ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും തന്നില്ല.
ആഹ് ആഹ് ആഹ് ആ ഓക്കേ വേറെ കോഴ്സ് നോക്കുന്നില്ലേ?
ഇല്ല തൽക്കാലം ഞാൻ ഇപ്പം ഒന്നും നോക്കുന്നില്ല ഇനിയിപ്പം അങ്ങനെ ഒന്നും മനസ്സ് വന്നില്ല ഇനി പ്പവല്ലും വരയാണെങ്കിൽ ചെയ്യും ഇല്ലങ്കിൽ ചെയ്യത്തില്ല ഇനി അടുത്ത കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ജോലിക്ക് നോക്കും.
ആഹ് ആഹ് ആ നിങ്ങള് മെയിൻ കോഴ്സസ് ഏതൊക്കെയാണ് മെയിൻ സബ്ജക്ട് ഏതാണ് ഈ എം ബി എയില്?
എം ബി എയിയില് ഞാൻ എടുത്തത് ഫ ഫിനാൻസും ഓപ്പറേഷനുവാണ് അതില് മാർക്കറ്റിംഗൂണ്ട് എച്ച് ആർ ഉണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് ഞാന് എടുത്തത് ഫിനാൻസും എച്ച് ആറും പക്ഷെ ഫിനാൻസിൽ ഓപ്പറേഷനു ആണ്.
ആഹ് ഫസ്റ്റ് ഫസ്റ്റ് ഇയർല എന്തൊക്കെ സബ്ജക്ട് ഉണ്ട്?
ഫസ്റ്റ് ഇയറില് അക്കൗണ്ടിങ് അങ്ങനെ ബിസിനസ് സ്റ്റാറ്റിക്സ് ആ എക്നോമിക്സ് പിന്നാ മാർക്കറ്റിംഗ് അത് നമുക്ക് എല്ലാം ഇൻക്ലൂഡ് ആണ് അയ്നകത്ത് എച്ച് ആറിന്റെ ബേസെയ്ത് കാെറച്ച് കാണും മാർക്കറ്റിങ്ങിന്റെ ബേസ്യ്ത് ഓരോന്നും ഓരോ സബ്ജക്ട് കാണും പിന്നെ ഏ ത് ഇംഗ്ലീഷ് കാണും
ആഹ് ആഹ് സെമ്മെക്സാമാണോ തോ ഇയറാണോ
ഇല്ല സെമ്മ്എക്സാമാ നമുക്ക് എം ബിന്നാവുമ്പോ രണ്ട് വർഷം അല്ലേ അപ്പൊ രണ്ട് വർഷം വുമ്പോ നാല് സെമ്മഎക്സാം കാണും
ആഹ് ആഹ് ആഹ് അങ്ങനെ ഒരു ഒരു വർഷം ഒരു സെമ്മിൽ എത്ര എക്സ് സാം കാണും
ഒരു സെമ്മില് മെയിനായിട്ട് യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു എക്സാം കാണും പിന്നെ കോളേ
അതല്ല എത്ര സബ്ജക്ട് എത്ര സബ്ജക്ട് ഉണ്ടാവും ഒരു സെമ്മില്
ഒരു സെം ഏ് ഫസ്റ്റ് സെമ്മില് നമുക്ക് ആറ് സബ്ജെക്ട് ഉണ്ടായിരിന്ന് ഏ് സെക്കൻ സ്- സെമ്മില് ആറായിര്ന്ന് തേർഡില്ഏ് ത് എട്ടും ഏ് സെക്ക് ഏ ത് ഫോർത്ത് സെമ്മില് ഒമ്പതും ഒണ്ടായിര്ന്ന്
ആഹ് നമ്മക്ക് ഫൈൻലിയർ ഒക്കെ ആയപ്പഴത്തേക്ക് സബ്ജക്ട് കാെറഞ്ഞാണ് വന്നത്
ആഹ് നമക്ക് ഫസ്റ്റ് കാെറഞ്ഞിട്ടും പിന്നെ കൂടിയാണ് വന്ന്
ഉം നമ്മക്ക് ലാസ്റ്റ് എസ് സെവനും എ സെവനും എസ് എയ്റ്റിലൊക്കെ നാല് സബ്ജക്റ്റെകാണ്ടൊള്ളൂ ബാക്കീസക്ക പ്രോജക്റ്റ് ഒക്കെയായിര്ന്നു
ഏത് കോഴ്സായിരുന്നു പഠിച്ചത്
ഞാൻ എഞ്ചിനീയറിംഗ് ആയിര്ന്ന് ഇലക്ട്രോണിക്സ്ന്റെ ഇങ്കിഷ്
ആഹ് എങ്ങനെ ഉണ്ടായിര്ന്ന്
ആഹ് എഞ്ചിനീയറിംങ് പൊതുവെ ടഫ് ആണല്ലോ
ആഹ് ഏ് ഫ് ആഹ് എൻജിനീയറ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നോ അതോ വീട്ട്കാരെ നിർബന്ധത്തില് പോയതാ
മെഡിക്കൽ ഫീൽഡ ആണ് നോക്ക്യോണ്ടിര്ന്നെ പിന്നെ നമ്മ ഞാന് നമ്മള് പാസ് ഔട്ട് ആയ സമയത്ത് പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് ഇപ്പോ അല്ല എന്തിനാണ് അലോട്ട്മെന്റ് ഒക്കെ നല്ല താമസ്ച്ചാണ് വന്നത് മെയ് സെപ്റ്റംബർ ഒക്കെ ഓഗസ്റ്റ് ആ ടൈമിലൊക്കെയാണ് വന്നത് അപ്പൊ നമ്മള് ഇനി അ ത്രയും വെയിറ്റെയ്ത്ട്ട് കിട്ടിയില്ലെങ്കിലാന്ന് വിയാര്ച്ച്ട്ട് ലാസ്റ്റ്- സ്റ്റ് നിമിഷാണ് എചിനീയറിങ്ങിന് കേറിയത്
ആണ് അപ്പം ഇലക്ട്രോണിക്സ് എടുക്കണൊന്ന് ആഗ്രഹം ഉണ്ടായിരുന്നേ അതോ അത് ചുമ്മാ എട്
ഇല്ല ഇല്ല ഞാൻ അവിടെ പോയി ഇപ്പഴ്ത്തേക്ക് എലക്ട്രോണിക്സിന് മാത്രേ സീറ്റ് ഉണ്ടായിര്ന്നൊള്ളൂ ബാക്കി എല്ലാം ഫില്ലായായ്ര്ന്ന് ഇല്ലെങ്കിപിന്നെ മെക്ക് മെക്കാനിക്കലിന് കേറണാേയ്ര്ന്ന് മെക്കാനിക്കലും എലക്ട്രോണിക്സിലും എലക്ട്രിക്കല്ല് ഒന്നോ രണ്ടോ ങ്ങാണ്ട് ഉണ്ടായിര്ന്നന്ന് തോന്നുന്നു
അപ്പ വേറെ കോളേജ് എന്ന്ലും നോക്കിക്കൂടായ്ര്ന്നോ
ഇല്ല ഞാന് സത്യം പർഞാ എഞ്ചിനീയറിംഗ് നോക്കിയതല്ലല്ലോ അപ്പ പിന്നെ നമക്ക് അവ്ടെ അറിയാവുന്ന ഒരു സാറവ്ടെ ആഹ് നമ്മള എലക്ട്രോണിക്സിന്റെ ഡിപ്പാർട്ട്മെന്റില് ഉണ്ടായിര്ന്നു അങ്ങനെ പിന്നെ ആഹ് ഒരു ഒരു വീക്ക് കൊണ്ടുള്ള ഒരു ഇതായിര് രണ്ട്മൂന്ന് ദൂസത്തിനുള്ള കൊണ്ടുള്ള ഒരുതായിരുന്നു
ആഹ് അപ്പ അറിയാവുന്ന ഫ്രണ്ട്സ് ല്ലോം ഒണ്ടായിര്ന്നോ അതോ അവ്ടെ പോയിട്ട് കമ്പനി ആയി ആയി
ഞാന് പ്ലസ് റ്റു കഴിഞ്ഞ ടൈമില് ഞാൻ പി എസ് സി കോച്ചിങ്ങിന് പോയായിരുന്നു അവിടെ ഒരു ഒരക്സാമ് എഴ്ത്യപ്പോ നമക്ക് ഫ്രീ യായിട്ട് പി എസ്സി കോച്ചിങ് ആഹ് എക്സാം പാസ്സായമ്പോങ്കി ഫ്രീ യായിട്ട് പി എസ്സിങ് കോച്ചിങ് ചെയ്യാര്ന്നു അങ്ങനെ ബെക്കേഷന് ഒന്ന് രണ്ട് മാസം ഞാപോയാര്ന്ന് അപ്പൊ അവ്ടെച്ച് എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി അപ്പൊ ആഹ് കൊച്ചുണ്ടാര്ന്നു അവള ട്ത്തും പർഞു അവള് ഫാഷൻ ഡിസൈനിങ്ങന്നു പോണംന്നും പർഞ്ഞു ന്നിട്ടാണാസ് തനം എഞ്ചിനീയറിങ്ന് വന്നത്
ആഹ് അതും എലക്ട്രി എലക്ട്രോണിക്കായ്‌ര്ന്നോ
ആഹ് നമ്മള ഒരുമിച്ചാര്ന്ന് അപ്പൊ അവളും ഇങ്ങനെപീ പറഞ്ഞു വാന്നൊക്കെ പറഞ്ഞ് അവസാനം ഒരുമിച്ചാണതാക്കി പക്ഷെ ആഹ് മ്മള ഒരുമിച്ചാണ് പോയത് അഡ്മിഷൻ എടുത്തത് എന്നെ കാട്ടില് ഒരണ്ട് മൂന്ന് മുന്നേര് രണ്ടുന്നൂസോ അങ്ങ ന്നമുന്നേര്ന്നു പവള അഡ്മിഷൻ നമ്പർ ന്നെക്കാട്ടികൊർച്ചുകുടെ മുന്നേ
അപ്പാ ആഹ് ഫ്രണ്ട് പർഞ്ഞിട്ടാ പോയത് അതോ അറിയാര്ന്നോണ്ടാണോ പോയത്
ഇല്ലില്ല അവൾടെയും ആഹ് സാറിന്റെ ഒര്തില് പ്പം ടീച്ചേഴ്സ്നൊക്കെ ഇങ്ങനെ സ്റ്റുഡൻസിനെ കൊടു കൊണന്നുണ്ടല്ലോ
ആഹ്
അപ്പം ആവ് ആഹ് സാറവരെ വിളിച്ചിട്ടി ങ്ങനെ താക്കി അപ്പോ അവക്കിങ്ങനെ താല്പര്യ ഉണ്ടാര്ന്നു ഇന്നെപ്സാറ്ങ്ങെനെ പറഞ്ഞ്ങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പർഞ്ഞൊ ട്ത്തപ്പേത്ത്ക്ക് താല്പര്യം വന്നു അങ്ങനെ ഇപ്പോ ഏ എന്റെട്ത്ത് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഞാനങ്ങനെ പോണോ വേണ്ട്യയോന്നവളിങ്ങനെ ആലോയ്ച്ങ്ങോരിക്കുബെഴ് പിന്നമ്മളർഞ്ഞു എന്നമുക്കൊരുമിച്ച് പുവാം കൂട്ടുണ്ടല്ലോ നമക്ക് ഇതാക്കാം ന്നൊക്കെ പറഞ്പോയി
ആഹ്
അങ്ങനെ
ഇപവ്ടെ സാറമ്മാരൊക്കൂടെ അതൊക്കെ മീസ്സ്മ്മാരൊക്കെങ്ങനെ ഉണ്ടായിര്ന്നു
മിസ്സൊക്കെ കൊള്ളം കൊഴപ്പൊന്നുല്ല നല്ല ക്ലാസൊക്കെയാണ് നമ്മള് പഠ്ച്ചോട്ത്താതിനോട്സ് ഒക്കെ തരും പക്ഷെ നമക്ക് ഒര് തേഡിയറായിട്ട് പെകി കൊറോണ ടൈം കഴിഞ്ഞ ടൈമില് നമക്ക് ഒരു അഡ്വീസർ വന്നായിര്ന്നു സാർ കിടിലമായിട്ട് പഠിപ്പിക്ക്യാരുന്നു കിടില ച്ചകിടിലം അപ്പൊ ഈ അത് നമക്ക് ഒരു സബ്ജക്റ്റിനല്ലാ കണ്ടിന്യൂസ് വരുന്ന അതല്ലല്ലോ വി എൽ എ വിഎൽ എസ് ഐ ഉണ്ടായിര്ന്നു അങ്ങനെ വേറെ സബ്ജക്റ്റ് ഒക്കെ ഉണ്ടാ ഓരോ സമില് ഓരോ സബ്ജക് റ്റായിരിക്കൊല്ലോ അവര്ട്ക്ക്ന്നപ്പം ഇ കൊറോണ ടൈമിലൊക്കെണങ്കി നമക്ക് നമ്മളെ കൊറച്ച് കാര്യങ്ങളൊക്കെല്ലേ പഠിക്കൊള്ളു ഓൺലൈൻ ക്ലാസല്ലാര്ന്നോ
ആഹ്
പ്പാ ടൈമില് നമക്ക് ഈ എക്സാമിനെ ടൈമിലൊക്കെ ആവുമ്പോഴ്ത്തേക്ക് ആഹ് മ്ക്ക്ഓരോ വൊടികള് വൈസ്സിട്ട് മൊഴികള് വേസ്ന്നിട്ട് മേ ഇമ്പോർട്ടൻ കൊസ്റ്റ്യൻസ് പഠി പഠിക്യാൻ തരും വെരി ഇമ്പോട്ടന്റ് കൊസ്റ്റ്യൻസൊണ്ട് അങ്ങനെ ഓരോ മൊഴിള്ച്ചിട്ട് കൊറെ കൊസ്റ്റ്യൻസ് തരും ഇതെന്തായാലും ഇമ്പോർന്റായിട്ട് പഠിക്യണോന്നും പറഞ്ഞ് അങ്ങനെ കൊറേ കൊസ്റ്റ്യൻസ് തരോര്ന്നു ഓരോ മോഡി ളൊയ്സ് ആറ് മൊട്യൂള് ഒക്കെണ്ടാ അങ്ങനെ ആഹ് സാറ് ന്ന്യൊച്ചാ അങ്ങനെ എ നല്ല നല്ലവണ്ണം പഠിപ്പിക്കുന്ന സാറാര്
ഉം
അങ്ങേര് അങ്ങേര് തര്ന്ന കൊസ്റ്റ്യൻ നമ്മള് പഠിച്ചാലേ എന്തായാലും നമ്മൾക്ക് നല്ല മാർക്കിട്ടും ഞാൻ വിചാരിക്യാതെ വരെ എനിക്ക് എഞ്ചിനീയറിങിന് ആഹ് സാറ് പഠിപ്പിച്ച സബ്ജക്റ്റ്ന് എ ഗ്രേഡൊണ്ടായിര്ന്നു ഓ കിട്ടിയ ഒരു വരം ഉണ്ട് ഏ കഴിഞ്ഞാ പിന്നെ ഓ ആണ് ഓ എന്നു പറഞ്ഞാ നല്ല ഹൈ മാർക്ക ആണ്
ആഹ്
പഠിച്ചു കൊടുത്തപ്പോ കിട്ടിയതാ നല്ല നല്ല സഹായം
ചെല സാർ ചെലെ കോളേജിൽ സാറന്മാരും ടീച്ചർമാരും ഒക്കെ നല്ലതാ പക്ഷെ ചിലതിലൊക്കെ പഠിപ്പിക്കു വെങ്കിലും വലിയ ഒരു ഇതൊന്നും കാണത്തില്ല
പക്ഷെ ആ സാറ് നല്ലോണം പഠിപ്പി നമ്മള് നമ്മളിങ്ങനെ ആസ്വദിച്ചിരുന്ന് പഠിക്കും
ഇപ്പഴും ഉണ്ടാ ആ കോളേജില് സാറ്
ഇല്ല ആ സാറു ഇപ്പം യു കെ പോയി അവിടെ വേറെന്തോ കോഴ്സ് പഠിച്ച ഇപ്പോ അവിടെ വർക്ക് ചെയ്യാണ്
ആ എ എന്ത് പ്രായം കാണും
അത് പത്ത് അമ്പത് വയസ്സിനകത്തേ കാണുവൊള്ളൂ
അമ്പതോ
അൻപതൊന്നും വരത്തില്ല ആ നാല്പത്തി സംതിങ്ങോ മുപ്പത്തി ത്ത് ഒമ്പത് മുപ്പത് ആ ഒരു എയ്ജ് വരുള്ളൂ കാരണം കൊച്ചുമക്കളൊക്കെയാണുള്ളത് ആ രണ്ട് കൊച്ചുമക്കളാണ്
ആഹ് പിന്നെ ഫ്രണ്ട്സൊക്കെ ഫ്രണ്ട്സ ഒക്കെ ഇപ്പഴും ഉണ്ടാ കോളേജ് ഫ്രണ്ട് സൊക്കെ
കോളേജ് ഫ്രണ്ട്സ് ഉണ്ടാന്ന് ചോദിച്ചാല് നമ്മള് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള മൂന്നാല് പേര് മാത്രമായിട്ടേ കോണ്ടാക്ട് ഉള്ളൂ
ആ എത്ര പേരുണ്ടായിരുന്നു ഫുള്ള് ടോട്ടല് ക്ലാസില്
ക്ലാസ്സില് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത ടൈമില് അൻപത്തെട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ കൊറച്ച് കഴിയുമ്പോഴത്തേക്ക് കൊ കൊറച്ച് പിള്ളേർക്കൊന്നും പഠിച്ചു പോകാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ കൊറെ പേരൊക്കെ ആ ഒരു ഒന്ന് രണ്ട് സെമ്മിനുള്ളിൽ തന്നെ കൊറെ പേര് പോയി പിന്നെ ലാസ്റ്റ് നാല്പ്പത്ത ആറോ നാല്പത്തി എട്ട് സ്റ്റുഡൻറ്സ് എങ്ങാണ്ട ആയതേയുള്ളൂ ക്ലാസ്സിൽ രണ്ട് ഡിവിഷന ഉണ്ടായിരുന്നു നമക്ക് ഇലക്ട്രോണിക്സിന് എയും ബിയും ഉണ്ടായിരുന്നു
ആ നിർത്തിപ്പോയതോ അതോ വേറെ കോളേജിൽ അഡ്മിഷൻ
ഇല്ല നിർത്തിപ്പോയി വേറെ കോഴ്സ് പഠിക്കാന്ന് വെച്ചാ അവരെ കൊണ്ട് പറ്റത്തില്ലന്ന് തോന്നി അങ്ങനെ പോയി താല്പര്യം ഇല്ലാണ്ട്ങ്ങ് പോയി
ഉം പാടാണല്ലേ
പിന്നെ പാടാണ് ഇ ത്രിം നാം ആ നമ്മൾ ഇത്രയും പഠിച്ചിട്ട് ജോലി കിട്ടാണ്ടിരിക്കുമ്പോഴാണ് ഒരു ഇത്
അപ്പൊ ജോലി എന്തേലും ആയാരുന്നോ അതോ
എഞ്ചിനീയറിംഗ് ബേസ് ജോലിക്കു ഒന്നും കേറിയില്ല അല്ലാണ്ട് വേറെ ജോലിക്കൊക്കെ കയറിയാണ്
ആ അപ്പം കിട്ടും കിട്ടാതിരിക്കത്തില്ല ല്ലേ ന്തായാലും കിട്ടുമെന്നാണല്ലോ എല്ലാവരും പറയുന്നത് തേ
ആ നമ്മൾ ഇത്രയും എഫോർട്ട് ഇട്ടിട്ട് ഏ ഇത്രയും പോഫക്ക് എന്ത് കഷ് നഷ്ടപ്പെട്ട അതൊക്കെ ഒരു സപ്ലി ഇങ്ങനെ വീണാ തന്നെ എന്ത് പാടാണ് എഴുതിയെടുക്കാനൊക്കെ ജോലിയൊക്കെ കിട്ടാണ്ടിരിക്കുമ്പോ എന്തൊരു അവസ്ഥയാണ്
അവിടെ എക്സാം ഒക്കെ എങ്ങനെയാണ്
എക്സാം എപ്പോഴും എക്സാം തന്നെ നമുക്ക് സീരിയസ് എക്സാം കാണും ആ സെം എക്സാം ആറ് മാസത്തിലൊരിക്കല് പിന്നെ അയിൻ്റെ ഇടയിൽ ലാബുണ്ട് സീരിയസ് രണ്ട് സീരിയസ് എക്സാം വരും ഒരു യമ്മി തെന്ന്
ആ
പിന്നെ ആ എക്സാമിന് മുമ്പ് മോഡൽ എക്സാം വരും